ആ കേൾക്കാം പറഞ്ഞോളു
എന്തക്കെണ്ട്
ഏ ആ സുഖായിട്ടരിക്കണു കൊറച്ച് പഠിക്കാനൊക്കെ ഇണ്ടെ പടി ക്കാനൊക്കെ ഒള്ളത് എഴുതാനൊക്കെ ഇണ്ടായേ അതൊക്കെ കഴിഞ്ഞ് ഇരിക്കണു ഉം
പഠിക്കവാ പഠിക്കയാണ് ആഹ എന്താ ഡിഗ്രിക്ക്
അല്ല ഞാൻ പി ജി
പി ജി പി ജി കഴ്ഞ്ഞല്ലേ ഏത് സബ്ജക്റ്റാ
ആ പി ജി മറയിൻ ബയോളജി
മറയൻ ബയോളജി അപ്പൊ അതിനെങ്ങനെയാ സ്കോപ്പ്
അതിന് ആ ഇപ്പൊ നമുക്ക് റിസർച്ചിന് ചെയ്യണങ്കിൽ റിസർച്ച് ഫീൽഡിലേക്ക് പോവാം അല്ലെങ്കി ഇപ്പോ കൺസർവേഷനക്കെ ചെയ്യാം കൺസർവേഷ് ൻന്ന് പറഞ്ഞാ ഇപ്പോ ആ എന്താ പറയാ ഇപ്പൊ കടലിലെ ആ ആ ഒരു കാര്യം പറയാം മറ്റേ മാഗ്രു പറയോ ആ ആ കണ്ടൽക്കാട് ആ ഇതിന്റെക്കെ ഇപ്പൊ കണ്ടൽക്കാടുകളൊക് ക്കെ കൊറഞ്ഞു വരാ വെട്ടി നശിപ്പിച്ച് കുറഞ്ഞു വരാണ് അപ്പോ കണ്ടൽക്കാടുകൾ ഒള്ളത് ന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഒരു കടലീന്ന് ഒരു വലിയൊരു തിര കരയിലേക്ക് വരാണ് ഏ കരയിലേക്ക് വരുമ്പോ ഈ ക കണ്ടൽ കാടുകളിണ്ടെങ്കി അതിന്റെ ഫോഴ്സ് കൊറയും അപ്പൊ കരയിലേക്ക് വരുന്ന ആ കരയില് ഇപ്പൊ വെള്ളം നല്ല ഫോഴ്സിൽ വന്ന കഴിഞ്ഞാൽ കുറേ ദുരന്തങ്ങളൊക്കെ സംഭ വിക്കില്ലേ കുറേ തകർച്ചയൊക്കെ സംഭവിക്കും പക്ഷെ ഇതിന്റെ ഫോഴ്സ് കുറ ക്കാനായിട്ട് ഈ കണ്ടൽക്കാടിന് പറ്റും
പറ്റും പറ്റും അങ്ങനെ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിട്ട്
ആ അപ്പൊ ഈ കണ്ടൽക്കാടുകൾ നടുക ആ അല്ലെങ്കി ഇപ്പോ ഇപ്പൊ കടൽ തീരത്തൊക്കെ താമസ ക്കുന്ന ആൾക്കാരൊക്കെ ഇണ്ടല്ലോ അവർക്ക് ചെല പ്പോ ഇതിന്റെ ആ ഇതിനെ കുറിച്ച് അറിഞ്ഞൂട അവർക്ക് ഇതിന്റെ ആവശ്യ എന്താന്ന് അവർക്ക് അറിഞ്ഞൂടാ ചെലവർക്ക് അപ്പൊ അവർക്ക് വേണ്ട ഒരു ബോധവൽക്കര ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്ക അങ്ങനത്തെക്ക പരിപാടിയൊക്കെ നമുക്ക് ഇങ്ങനെ പഠിച്ച ആക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും
ചെയ്യാൻ പറ്റും ആ ഇതെങ്ങനെയ അങ്ങനെ ഇതല്ല ഇതെങ്ങനെയ നമ്മളപ്പം ഇതില് ജോലിയില് കേറണങ്ക ടെസ്റ്റുമല്ലോ ഏതാണോ
ടെസ്റ്റ് ഒന്നും എഴുതേണ്ട ഇപ്പൊ നമ്മൾക്ക് നമ്മൾ ഇത് പഠിച്ചോണ്ടിരിക്കണ ാരണം നമ്മുടെ ടച്ചേഴ്സിനൊക്കെ കൊറേ കണക്ഷൻസ് ഉണ്ട് അപ്പോൊ അവർക്ക് തന്നെ കൊറേ പല പല നമ്മുടെ കേരളം തന്നെല്ല പല പല നാട്ടില് ആ ആൾക്കാാര് ചെയ്യുന്ന കൊറെ പ്രൊജക്ടുകൾുണ്ട് ഇപ്പൊ കണ്ടൽക്കാട് മാത്രല്ല കടലിലെ ഓരോ ജീവികൾ ഇപ്പൊ കടലാമ ഉൾപ്പെടെ പല പല ജീവികളെ ജീവികളുടെ ഒരു സംരക്ഷ ഭക്ഷണംന്ന് പറഞ്ഞ് പല രീതി പല രീതിയിലും പ്രൊജക്ടുകളുണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രൊജക്ട് കണ്ടുപിടിച്ചാ അതില് കയറാവുന്നതേ ഉള്ളൂ
ഓ ഓ അത് പ്രോജക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാം അല്ലേ
ആ റിസർച്ചില് റിസർച്ചിൽ പോണമെങ്ക ങ്ങഞാൻ ചെയ്യാം റിസർച്ചിൽ പോണ എന്ന് പറയുമ്പോ ആ അത് നമ്മള് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് റിസർച്ച് റിസർച്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൊ ആ ഇപ്പൊ നമുക്ക് ഇപ്പ ഞാനൊരു കാര്യം ചോക്കട്ടെ ഇപ്പൊ നമ്മള് ശ്വസിക്ക ണ ഓക്സിജൻ ഉണ്ടല്ലോ നമുക്ക് എവിടന്ന കിട്ടണേ
വൃക്ഷങ്ങള് വൃക്ഷങ്ങളിൽ നിന്നല്ലേ കിട്ടുന്ന വക്ഷങ്ങൾ പുറത്തേക്ക് വിടുന്നതല്ലേേ ആഹ ആണ് പക്ഷെ അങ്ങനെല്ലേ
അതിൽ നിന്നും പക്ഷെ കൂടുതലായും നമുക്ക് കിട്ടുന്ന ഓക്സിജൻ കടലിൽ നിന്നാണ്
കടലി നാണ്
ഉം പക്ഷെ അതെല്ലാവർക്കും അറിഞ്ഞൂടാ അതിനെ കുറിച്ചിട്ട് ആ എല്ലാവരുടെയും നമ്മള് വിചാരിക്കുന്നത് മരങ്ങൾ മരങ്ങൾ നശിപ്പ പിക്കുമ്പോ നമുക്ക് അതിനുള്ളത് കുറയും കുറയും അങ്ങനെയാണ് പക്ഷെ കടലിൽ നിന്ന് നമുക്ക് ആണ് കൂടുതലും കി നമുക്ക് വേണ്ട ഓക്സിജൻ കിട്ട കൂടുതലും കടലന്ന് മരങ്ങളിൽ നിന്നും ഉണ്ട് ആ അത് എല്ലാ കൊറെ പേർക്കും പുതിയ അറിവാണ് ഇപ്പൊ ഞാൻ ഇത് പഠിക്കുന്നുന്നത് കൊണ്ടാണ് എനിക്കും അതിനെ കുറിച്ച് മനസ്സിലായത് എനിക്കും അറിയില്ലായിരുന്നു
അറിയില്ലായിരുന്നു നമ്മൾ വണ്ട കണ്ട പഠിക്കുന്നുന്നത് ഇതാണ് പിന്നെ സസ്യങ്ങള് ഹ കാർബൺ ഡൈ ഓക്സൈഡ് നല്ല ഓക്സിജൻ പുറത്ത ഇട്ടിട്ട് നമ്മളുടെ കാർബ ക്സഡ് അത് എടുക്കും അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷെ വേറെടുത്ത് കത്തുന്നത് ലഭിക്കുന്നു എന്നുള്ളത് നമ്മള് ആദ്യത്തെ
ആഹ കടലില് കൊറേയും ചെറിയ ചെറിയ ജീവികളുണ്ട് അതിപ്പോൊ ഒരു ചെടി ചെയ്യുന്ന അതേ ഒരു പ്രവർത്തനം തന്നെ അവരും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് ഓക്സിജൻ കൂടുതൽ കിട്ടണം കാരണം കടല ഇങ്ങനെ കൊറെേ ഉണ്ടല്ലോ
ഉണ്ട്ണ്ട്ണ്ട് അല്ല ഞാൻ ചെയ്യട്ടെ ഈ കടലിിൽ കടിക്കാൻ കുറെേ സസ്യങ്ങളില്ലേ
എന്താ
കടൽ സസ്യങ്ങളില്ലേ
ആ
കടലിലും സസ്യങ്ങളല്ലേ
ഉണ്ട്ണ്ട് ഉണ്ട്
ഓക്സിജൻ ആയിരിക്കുമല്ലോ പുറത്തേക്ക് വിടുന്നത്
ആഹ കടലിലെ സസ്യം എന്ന് പറഞ്ഞാ ഇപ്പോൊ സീഗ്രാസിനെക്ക കടൽ പുല് എന്നൊക്കെ കേട്ടിട്ട്
ആഹ കടൽപ്പില്ലന്ന കേട്ടിട്ടുണ്ട് ഉം
പിന്നെ പാവിഴപ്പൊറ്റ് ആ പവിഴ പ്പറ്റൊരു സസ്യമാണ്
സസ്യം സസ്യമാണോ അത്
അല്ല
അല്ല
അല്ല അപ്പൊ അതും കൊറ പേരുടെ തെറ്റിധാരണയാണ അത് കാണുമ്പോ ഒരു ചെടി പോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ചെടി പോലെ തോന്നും പക്ഷെ അതൊരു ഒരു ആനിമല ആണ് മൃഗം എന്നൊക്കെ പറയാം കടലരു ജീവിയാണ്
ആഹ ആ ആ അത് അത അനങ്ങും അല്ലേ അനങ്ങും അത്ങ്ങനെ ചലിക്കൂല്ലേ
ആഹ
ചലിക്കും അതെല്ലേ മറ്റില്ല ഗ്രേറ്റ് ബാരിയർ റീഫോ
ആ അതെ അതെ ഓസ്ട്രേലിയയില ഉള്ളത് ഉം അപ്പൊ ഇതിന്റെ സംരക്ഷണം ഒക്കെ ഞങ്ങൾക്ക് വേണെങ്കിൽ ഞങ്ങൾക്ക് ഇ പഠിക്കണമെങ്കി അതിനെ കുറിച്ച് പഠിക്കാം ആഹ കാരണം ഇവരും നശിച്ചുകൊണ്ടിരിക്കയാണ് ഇപ്പോ
ആഹ് ആഹ് ആഹ്
കാരണം ഇപ്പ നമ്മുടെ ഇപ്പോഴ നോക്കിയാൽ ഭയങ്കര കാർബൺ ഡയ ഓക്സൈഡ് ഭയങ്കരമായിട്ട് കൂടുതലാണ് ഉം അപ്പൊ ഈ ന ആ ഈ അന്തരീക്ഷത്തിലുള്ള എല്ലാ കാർബണും ചെന്ന് കടലിലാണ്
അടിയുന്നത് ആഹ അങ്ങനെയാണ് ഇത് നശിക്കുന്നത്
ആ അങ്ങനെ പറയാം ബ്ലീച്ച് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കളർ നഷ്ടപ്പെട്ട് ഇത് വെള്ളയായി പോകും വെള്ളയായി പോകുമ്പോ എന്താ പ്രശ്നംന്ന് വെ ച്ച് കഴിഞ്ഞാൽ ഇപ്പ നമുക്ക് നമ്മൾ കടലിന്ന് കൊറേ മത്സ്യം നമുക്ക് കി ണ്ടല്ലോ മനുഷ്യർക്ക് കിട്ടുന്നുണ്ടല്ലോ പക്ഷെ ഈ കോറേ മത്സ്യങ്ങൾ ഈ പവിഴപ്പൊറ്റുകളളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്
ഹാ ഹാ ഹാ
കൂടുതലും എന്താ പറയ ഒരു എഴുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനവും മത്സ്യങ്ങളൊക്കെ ഈ പവിഴപ്പുറ്റുള്ള സ്ഥലത്താണ്
ആ ഹാ ഹാ ഹാ
അപ്പൊ ഇത് നശിക്കുമ്പോ അവര് അവിടെന്ന് പോവാണ് ചെയ്യ മീനും പോവും ഇതും പോവും അങ്ങനെ നമ്മളെയും ബാധിക്കും ആ അങ്ങനെയൊക്കെ കൊറെ കാര്യങ്ങുണ്ട്
കൊറ സംഭവങ്ങളല്ലേ അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉണ്ട ഉണ്ട് ഉണ്ട് ആ ഒരുപാട് മേഖലകളിലോട്ട് ഓരോ ഇതിനെ കുറിച്ചും ഓരോരോ ഇതായിട്ട് പോവാല്ലേ
ആ അതെ അതെ ഓരോന്നിനും അതിന്റേതായ ഒരു റോൾ ഉണ്ടെന്ന് പറ പറയാ ഓരോ ജീവിക്കും ഇപ്പ ഭൂമിയില് നമ്മുടെ ഇവിടത്തെ ആയാലും കടലിലായാലും എവിടെ ആയാലും ചേച്ചിപ്പോ എന്തൊക്കെ വേല പഠിച്ചു
ഞാന് ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഞാനിപ്പോ പി എസ് സി നോക്കുന്നുണ്ട്
ആ ഓക്കെ പരീക്ഷയിലൊക്കെ എഴുതിയോ
ഒന്നും പ്രയോജനപ്പെട്ടില്ല
അല്ലാ ശ്രമിച്ചോണ്ടിരിക്കയ എപ്പോഴെങ്കിലും കി
അതെ അതെ അതെ വിശാപം പിന്നെ അപ്പം ഇനിയിപ്പം ഇത് പി ജി കഴിഞ്ഞിട്ട് ഇനി ഇതിനെ കുറിച്ച് പഠിക്കാവോ
ആ ഇതിനെ കുറിച്ച് നമുക്ക് റിസർച്ച് റിസർച്ചിന് പോണ പി എച്ച് ഡി അതാണ് റിസർച്ച് പി എച് ഡി ക്ക് പോകണമെങ്കിൽ ചെയ്യാം ഞാൻ ഇപ്പ ചെയ്യണില്ല കാരണം ഇപ്പൊ എനിക്ക് ഏത് ഫീൽഡിലാണ് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ അതെ അതില് കുറച്ചുനാള് ജോലി ചെയുമ്പോ നമുക്ക് അതിനെ കുറിച്ച് കുറച്ചുകൂടി മനസ്സ് എന്നിട്ട് ആ ഒരു ഇത് തന്നെ ഇത് തന്നെ എടുത്തിട്ട് വർക്ക് ചെയ്യാം എന്നാണ് ആഗ്രഹിക്കണത് എങ്ങനെയൊക്കെ വരൂന്ന് പറഞ്ഞൂടാ
ആ ഹാ ഹ ഹ അപ്പം ഇനിയിപ്പം എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ
ആ എക്സാം എല്ലാം കഴിഞ്ഞു മാർക്കൊന്നും വന്നിട്ടില്ല
ല്ല
ഉം ഇനിയിപ്പോ വെക്കേഷൻ ആണ്
അപ്പൊ ഇത് എത്ര ഇത് എത്ര ഇത് എത്ര വർഷത്തെ കോഴ്സാ രണ്ട് വർഷത്തെ കോഴ്സാ ആ പി ജി രണ്ട് വർഷം
ആ ആ
ഡിഗ്രി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ പി ജി
ആ ഡിഗ്രി മൂന്ന് വർഷം ഇപ്പൊ ഡിഗ്രി നാല് വർഷം ആക്കി
നാല് വർഷമാക്കി ഉ അപ്പൊ അതിനകത്ത് എന്തോ എന്തോ സംഭവ ഇല്ലേ നാല് വർഷത്തിലേ
നാലു വർഷത്തേക്ക്‌ന്ന് പറയുമ്പോ എക്സ്ട്രാ എന്നല്ല എക്ക് തോന്നണ് കുറച്ച കൂടെ എളുപ്പമായിുന്നൂട കുട്ടികൾക്ക് പഠിക്കാൻ കുറച്ചൂടി എളുപ്പമായി പക്ഷെ കുറച്ച് ഒരു വർഷം കൂടി പോണു എന്നുള്ളൂ മൂന്ന് വർഷം പഠിച്ചാൽ മതി എന്നാെങ്ക അവർക്ക് വേണമെങ്കിൽ മൂന്ന് വർഷം പഠ വച്ചിട്ട് നിർത്താം
ആ അതാ ഞാൻ ചോദിച്ചത് മൂന്ന് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം നിർത്തിയിട്ട് പിന്നെ ഒരു വർഷം ആ എന്തോ സംഭവം പറു വയനാട്ടേ എന്തോ മൂന്ന് വർഷം മതിയെങ്കി അങ്ങനെ അല്ല നാലല് വർഷം എടു അങ്ങനെ ചെയ്യാംന്ന്ങ്ങനെ
ആ ബി എസ് സി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് എം എസ് സയിലേക്ക് പോണമെങ്കിൽ പോവാം അല്ലെങ്കിൽ നാല് വർഷം കഴിഞ്ഞിട്ട് പോവാ പിന്നെ ഇനി കൊറച്ച നാള് കഴിയുമ്പോ എന്താന്ന് വെച്ച് കഴ കഴിഞ്ഞാൽ ബി എസ് സി എം എസ് സും കൂടിയ ഒരുമിച്ച് വരുന്ന രീതിയിലാവും പ്ലസ് ടു കഴിഞ്ഞ പിള്ളേര് ബി എസ് സിയും എം എസ് സിയും ഒറ്റ സ്ട്രെച്ചിന് പഠിക്കുന്ന രീതിയിലേക്കും വരും
ആ ഉ ഹ അപ്പൊ ഈ വർഷം കൂ വർഷം കൂട്ടിക്കൊടുക്കും
ഉം അയിനയും വരും പക്ഷെ അത് ടീച്ചേഴ്സിനെ കുറിച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർ എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര മെച്ചൂരിറ്റി ഉള്ള കുട്ടികളായിരിക്കൂല ഉം അപ്പ ഈ എം എസ് സി ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അവരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ഉ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണ് ഇപ്പൊ എന്റെ ടീച്ചേഴ്സ് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞത്
ആ ഹ ഹാ ഹാ അല്ല അപ്പൊ അവർക്ക് പ്രത്യേകം ട്രെയിനിങ് ഒക്കെക്കെ ഒരുക്കുവായിരിക്കും
ആ
അപ്പൊ ഓക്കേ പിന്നെ വിളിക്കാമേ
ആഹ ഓക്കെ ശെരി ട്ടാ
ശരിങ്ക്